ഹലോ ആഹ് കേക്ണില്ലേ
പിന്നെന്തേ
ആഹ്
എന്താട മയൊക്കെണ്ടോ
ആഹ് വടെ നല്ല മയണ്ട്
അതെ അവിടെ നല്ല മഴ മക്കളൊക്കെതാ മയത്ത് ഇറങ്ങി നല്ലോം ചാടി കുളിച്ചു വന്നിട്ട് ങ്ങനെ
ഏഹ് എഹ് ഞാന് ന്റെ വീട്ടിലേനി മയ തുടങ്ങിയ പോട്ന്ന് പോത രണ്ടാളും ഞാനും മോനും മയത്തെ ഫുള്ള് പോന്ന് വീട്ടിൽ
ആഹ് അപല്ലാ മൈ കൊണ്ട്
ഒക്കെ മഴ കൊണ്ടു പോവാന് ഭയങ്കര സന്തോഷം ഇ മഴ കൊണ്ടാലും കുഴപ്പല്ല നമുക്ക് നല്ല സുഖണ്ടില്ലേ നല്ല രസംണ്ടില്ലേറ്യ
ആഹ് ഞാൻ പറ ചൂടുകുരു മേ ത്ണ്ടെങ്കില് പീകോളും
ആഹ് ഓന് ഭയങ്കര ചൂടകുരുണ്ട്. ഫസ്ത്ത് മയയണ്ട് ചൂടുകൂരു പോവും.
ഫസ്റ്റ്ത്തെ മയ കൊള്ളിചീല കാരണം അത് കൊളളാം പറ്റൂലാന്ന് ചെലോലി പറയ്ണ്ട്.
ഏഹ്.
അപ്പൊ ഞാന്. ഈ മയ ഇപ്പ ഇതൊര് മൂന്നാമത്തെക്കെ മയല്ലേ.
ഹ് ഇവന് ആദ്യത്തെ ഇങ്ങനെ ചാടി അപ്പൊ ന്റെ ഇപ് പർഞ്ഞു കൊള്ളിച്ചാനും പൂതിണ്ട് ഭയങ്കര ഇടിമിന്നലൈന്ന് അപ്പൊ പിന്നെ. ഇവനന്നെ മയൊണ്ട നല്ലണ് പോയല്ലേ.
ആഹ് ആഹ് ആഹ്.
അവടെ വെള്ളത്തിന് ക്ഷാമ ണ്ടായിന്നോ ഇപ്രാവിശ്യം.
വെള്ളത്തിന് ക്ഷാമം പറഞ്ഞ ഇവടെയ് അയിന്റെ ഇടേല് ഞമ്മക്ക് ഫസ്റ്റ് ച്ച കിട്യേ മയേല് കെണറൊക്കെ കൂടി കലങ്ങി.
ഓഹ് ബുദ്ധിമുട്ടായി ഇണ്ടാവൂലേ?
അപ്പം ഫുള്ള് ചളിവെള്ളായി. അപ്പൊ അടിൽ നല്ലോ വല് കെണറ് നന്നാക്യെപ്പോ മണലിട്ടിട്ട്ണ്ടായിരുന്നു.
ആഹ്.
അപ്പാ ആ മണലും മ അയിന്റെ അടി ഫുള്ളായിട്ട് മണ്ണ് നറഞ്ഞത അല്ലോം കൂടി ഇന്നലെ പണിക്കാർ വന്ന്. ഫുള്ള് കോരി മാറ്റി.
ഓ അത് ശരി.
ഇന്നല ഇപ്പം ആഹ് ഓലെ പണിയാരുന്നു ത് കഴിഞ്ഞാരെ ഇന്നു ഇന്നിപ്പ ഞാന് ഏഹ് ഇപ്പോ മോ ട്ട് മയന്റെ മുന്നേ രണ്ടിൻറ്റ ഇട്ടത് വെള്ളം ഇണ്ടാവോ അറിയില്ല.
ഏഹ്.
ആടെ വെള്ളത്തിന് ക്ഷാമ ഉണ്ടോ?
ഇവടെ ഇതേപോലെന്ന് കെണ്റ്റ് പണി രണ്ട് ദിവസായിറ്റ് മോട്ടറില് വെള്ളല്ല.
ഇവടെ കെണറ് നന്നാക്കി ഇവടെ വേഗം വെള്ളാവും മാഷ അള്ളാ. വേം വെള്ളായിട്ട്ണ്ട്.
ഇവടെ കെണർ നന്നാക്കി എന്നോ അവരോട് പറഞ്ഞിട്ട് ഇട്ട് ഇന്നലെപ്പൊ വന്ന് ഇന്നലെ നന്നാക്കി. തീർന്നിട്ടില്ല അപ്പം മൂന്ന് റിങ്ങും കൂടി ഇടാണ്ട് ഇന്നും വന്ന് ഇന്നലെ. അടിച്ചച്ചാ രാവിലെ ഇന്ന് രാവിലെ വരെക്കെ ഇണ്ടേയ്നി ആഹ് തെങ് പണ്യാണ്.
ആഹ് അതുകൊണ്ടാണ് ഇവടെ റിങ്ങ് ആദ്യേ ഇട്ടതാണ്.
ഏഹ് ഇവടെ റിങ്ങ ഡാംമാണ്ടി ആറ് റിങ്ങടാണ്ടേ അപ്പൊ നല്ലോ മണ്ണ് കോരീറ്റ്ടണ്ടേ?
ആഹ് ആഹ് ആഹ് ആഹ്.
അങ്ങനെ ടൈമായത്.
ആഹ്.
റിംഗ് പണ്യേന്നോ കഴിഞട്ടുണ്ട്
ഇന്ന്ട്ട് ഇന്ന് രാവിലെ വരെ വെള്ളണ്ടായി പശേ ഇന്ന് രാവിലെ കഴിഞ്ഞു.
ആഹ്.
പിന്നെ ഞങ്ങള് നാല് വീട്ടാരാണ് ഇ ഒരുമിച്ചിരിക്കണതേ അപ്പൊ നല്ലോ മണ്ണ് വാരി റിങ് ടാഞ്ഞ വള്ളണ്ടാവൂല.
ഉം വെള്ളല്ലാഞ ഭയങ്കര കുടുക്കാണ്ന്നോ?
ആഹ് ഇങ്ങളെ കെൺറ്റില് എത്ര ആള്ണ്ട് എല്ലാർക്കും ഓരോ സപ്റൈറ്റ് കെണറാണോ?
അല്ല അല്ല ഞങ്ങള് തറവാടും മൂത്ത ച്ചിം. ഞങ്ങൾക്ക ഒല് കൂടി ഒര് കെണറാ മൂന്ന് പെര്
ഏഹ് അയ് ശരി.
ഞങ്ങൾ എന്നിട്ട് ആ ആ വെള്ളത്തിൽ ആഹ് മൂന്ന് പെരക്കാര് ഒരു കിണറ്.
ഏഹ്
എന്നിട്ട് കിണറ് നന്നാക്കീണ് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ പറയാ വെള്ളം ഇല്ലേനോണ്ടാട്ടോ വെള്ള ഇല്ലാത്ത ഇതൊക്കെ കുടിക്കണ എത്രയോ ആൾക്കാരുണ്ട് ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഓൽ ഇതിന്റെ വെള്ളാണല്ലോ ഉപ്പ് വെള്ള ഫിൽറ്റ്റയ്തിട്ട് ഇട്ക്കാണല്ലോ.
ആഹ്
അങ്ങനെ ഫിൽട്ടർ ചെയ്യുമ്പോ തന്നെ എന്റെ ഈ മുടി ഞമ്മളെ മുടിയൊക്കെ കൊഴിഞ്ഞ് പിന്നെ എളച്ചൻ അവിടെളത്. ഓൻ പറയണേക്ക മൂടി പോ ആഹ് ആഹ് ആഹ് ഓൽക്ക് നമ്മള ശുദ്ധജലം ഓൽക്ക് കിട്ടുന്നില്ല അതേമാതിരി നമ്മളെ ഈ പ പച്ച വെള്ളം കുടിക്കണതിന്റെ ടേസ്റ്റ് ഓൽക്ക് കിട്ടൂല. നമ്മക്ക് നല്ല നമ്മള് പച്ചവെള്ളം കുടിക്കാൻ നല്ല രസമാണല്ലോ അതൊന്നും അവിടെ ആ രസം. രസം കിട്ടൂല ഒരു വെള്ളം ഇങ്ങനെ കുടിക്കണന്നണ്ടാവുള്ളൂ ഫിൽറ്റർ ചെയ്തതായതുകൊണ്ട്.
ആഹ് മറ്റേതാണെങ്കിലും തന്നെ കുപ്പിവെള്ളമൊക്കെ ഒരു ചൊയയാണല്ലോ അത് മറ്റ്. മറ്റേ വെള്ളത്തിന്റെ നമ്മളെ വെള്ളത്തിന്റെ രസല്ലല്ലോ.
അതന്നെ വെള്ളംന്ന് പറഞ്ഞാല് നമ്മുക്ക് ഏഹ് എപ്പോഴും ദൈവം തന്നൊരു അനുഗ്രഹ
ആഹ്
ഏഹ് വെള്ളത്തിനോട് നമ്മൾ പരീക്ഷിക്ക പരീക്ഷിക്കണതും. ഉണ്ട് എത്രേ ഇന്നാൾപ്പൊ വെള്ളപ്പൊക്കായിട്ടും ഉരുൾപൊട്ടലായിട്ടും. അങ്ങനെ പരീക്ഷണും ഉണ്ട്. എന്നാല് പിന്നെ നമുക്ക് വെള്ളം ഇല്ലാഞ്ഞാല് നമ്മളൊരു കുടുക്ക്. പിന്നെത് കുടിക്കാനും വെക്കാനും എല്ലാത്തിനും എന്തൊരാവശ്യത്തിനും കുളിക്കാനായാലും. എന്തൊരു ആവശ്യ ആവശ്യത്തിനായാലും വെള്ളം വേണം ഒരു ഉറ്റ് വെള്ളം കിട്ടാഞ്ഞാല് നമ്മൾ എത്ര കാലം ജീവിക്കാൻ പറ്റും നമുക്ക്.
അതന്നെണ് ഒന്നും വേണ്ടപ്പോ മോട്ടർ ഒന്ന് രാവിലെ പോയി എന്നട്ട് വൈകുന്നേരായപ്പക്ക് ആകെ ബുദ്ധിമുട്ടി ഞാൻ ന്റെ വീട്ടിൽ പോയി. കുളിക്കലും നിസ്കാരും ഒക്കെ കഴിച്ചു കാരണം വെള്ളല്ലാഞ്ഞ. മുന്നേ ചെയ്യാം അപ്പ ഇനി മുക്കാനാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ട കണ്ട ന പോയിട്ട അങ്ങനെ ഇപ്പൊ പൈപ്പ് തുറപ്പ എടുക്കുക എത്രയ പോണ്.
അതന്നെ ഇതാപ്പൊ മക്കളന്നെ. ഇപ്പഴും വെള്ളത്തിൽ കളിക്കുമ്പോ ഞാൻ അങ്ങനെ പറയും നമുക്ക് പറയാന്. കുറെ പിടിച്ചാണ്ട് മാറ്റി നിർത്തു. ഞാൻ പറയും വെള്ളല്ലാത്തോലോ എ ബുദ്ധിമുട്ട് ങ്ങള് മനസിലാക്കണം നിങ്ങൾക്ക് ഇവിടെ വെള്ളം. കുറെ കളിക്കാണ്ടായിട്ടാണ് അങ്ങനെ ഇങ്ങനെ ആണ് ഞാൻ പറയും പിന്നെ മഴ ഈ ഷവറിന്റെ ചുവട്ടിലൊക്കെ നിന്നാല്.
ആഹ്
ഓൽ കുളിക്കാൻ ബാത്റൂം കയറിയതായിക്കും ഷവറിന്റെ ചോട്ടിൽ നിന്ന് അര മണിക്കൂർ- റോളം ഓല് പൈപ്പ് തൊറന്നിട്ട് ഓല് കളിക്കും- ആഹ് ഇവിടെന്നെ ഉള്ളില് നമ്മള് ഷവറില്ലേ നമ്മള് കുളിക്കുമ്പോ- അത് തൊറന്നിട്ടാണ്ട് തന്നെ ഓല് വെറുതെ അതിന്റെ ചോട്ടിൽന്ന് പലേ കളികളും കളിക്കാണ് അപ്പൊ ഞാൻ പറയും ഈ പിന്നെ ഓലെ പറഞ്ഞിട്ടും കാര്യയില്ല ചൂടോണ്ടായിരുന്നു
അതാണേ ഒന്നാമത്-
ഇടക്ക് ഇടക്ക് ഒരു ദിവസം-
നമ്മക്ക് തന്നെ പൂതിണ്ടാവും വെള്ളത്തിന്റെ ചോട്ട് പോയി താലാട്ടി കുത്തിനിക്കാൻ
വെള്ളണ്ട് അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ- ഞാൻ പറയും വെള്ളം ഇല്ലാത്തോലെ അവസ്ഥയും കൂടി നിങ്ങള് മനസ്സിലാക്കണം നമുക്ക് വെള്ളം ഇണ്ടായിട്ടാണ് ഏഹ് വെള്ളം കൊറെ ഇണ്ടാവുമ്പോ അങ്ങനെ അങ്ങനെ കളിച്ചരുത് ഇങ്ങനെ കളിച്ചരുത്- നമ്മളെ പരീക്ഷിക്കുന്നൊക്കെ പറഞ്ഞാണ്ടി അങ്ങ് പറയുല്ലോ
ആഹ്
എല്ലാത്തിനും വെള്ളം വേണ്ടേ നമുക്കിപ്പം കുടിക്കാനായാലും കുളിക്കാനായാലും എല്ലാത്തിനും നമുക്ക് ആദ്യം നമുക്ക് ആവശ്യം വെള്ളാണ്.
ആഹ് അല്ലെ അല്ലേ ഇപ്പൊ ഇങ് എന്തും വേണ്ട കുളീ ഒന്നും ഭക്ഷണം എന്തേ ഇണ്ടാക്കണങ്കിൽ തന്നെ എത്രങ്ങാനും വെള്ള - -
അത് തന്നെ ഈ ലോകത്ത് തന്നെ മുക്കാ ഭാഗവും വെള്ളാണുള്ളത്
ആഹ്
പക്ഷെ വെള്ളം അമൂല്യമാണ് അത് പായക്കരുത് എന്നാതിരി അതേപോലെ വേറൊരു പഴഞ്ചല്ലുണ്ടല്ലോ വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലത്രന്നേ
ആഹ്
ആ അവസ്ഥേക്ക് നമ്മള് എത്തിക്കാൻനിന്നാൽ മതി കാരണം ഉപ്പ് ഉപ്പ് വെള്ളാണ് കൊറേ കടലാണ് കടല് ഫുള്ള് ഉപ്പ്‌ വെള്ളാണ് ആ ഉപ്പ് വെള്ളം നമുക്ക് കുടിക്കലും പറ്റൂല
ആഹ് അത് തന്നെ അത് നല്ല അനുഭവുണ്ട് കാരണം ഒരു പ്രാവശ്യം ബീച്ചില് പോയി- ബീച്ചില് പോയിട്ട് കാല് കഴികീട്ട് വന്ന് കാറ് നിർത്തിയില്ലായില്ലേ പോയി പോയിട്ട് എങ്ങിയ പ്പളാണല്ലോ ബുദ്ധിമുട്ടായിരുന്നു.
അത് തന്നെ
ഉപ്പ് വെള്ളം
ആഹ് ഞാ അവിടെ ഏരിയാലൊക്കെ കൂടുതലും- ആഹ് ഉപ്പു വെള്ളം ഞമ്മള് ഞമ്മള് കാല് കഴ്കി നമ്മള് കേറി പോന്നാലും- പിന്നെ ഞമ്മക്കൊരു വേറൊരു
അസ്വസ്ഥതയാണ് ആ ഒരു ചൂടും
ആഹ് ഒരു നമ്മ ആ ഞമ്മള് കാലെ ഒരു വേറൊരു വൃത്തില്ലാത്ത മാതിരിയാമ്മ ഞമ്മുക്ക് ഞമ്മളെ ശുദ്ധജലത്തോണ്ട് കഴ്കി ശീലായിട്ടാണ്.
ആഹ്
വെള്ളം എന്ന് പറഞ്ഞാല് ഞമ്മള് കരുതുന്നതിനനുസരിച്ച് ഞമ്മക്ക്
ഇനിയിപ്പോ വ് ഇപ്പ മോട്ടർ റെഡിയാക്കി ഇനിയിപ്പോ എല്ലാർക്കും മോട്ടർ ആക്കാം പക്ഷെ ഇപ്പ പറ്റൂല വെള്ളം ആകെ കലങ്ങിട്ടുണ്ട്.
ആഹ് ആഹ് ആഹ് റിങ്ങിറക്കുമ്പോ എങ്ങനെയായാലും കലങ്ങും.
ആഹ് അത് മാത്രല്ല ഞങ്ങള് ഇവിടെ ഇപ്പ മോട്ടറിന്റെ വയർ കേടാ ഇനി ഇപ്പോ ഒരാള് വന്ന് നന്നാക്കിട്ടൊക്കെ വേണം
ആഹ് ഞങ്ങളുണ്ടല്ലോ റിങ്ങ് ഇറക്കിയാണ്ട് പിന്നെ റിങ്ങ് എറക്കിയ കെണറിന് പ്രത്യേകം ഒരു മാറ്റാണ്. അ ആ വെള്ളത്തിന് ആ വെള്ളത്തിന് പിന്നെ ഇവല് ഇവല് പറയണക്കേക്കാം ചായപ്പൊടിയൊക്കെ തുള്ളി ഇട്ടാ മതി വേഗം ചായയൊക്കെ നല്ല കട്ടി ആവും അങ്ങനെയൊക്കെ പറയുല്ലേ
ഉം
ആ ഒരു റിങ്ങമ്മേല ഉണ്ടാവണ ഓയിലും അങ്ങനത്തെ എന്തെ ഒക്കെയോ ആയതു കൊണ്ടായിരിക്കും ഇവലു ഇങ്ങനെ പറഞ്ഞ കേക്കാം നമുക്ക് പിന്നെ അതിനെ കുറി
ആഹ് അങ്ങനെണ്ടാവൂലേനി
ആഹ് പിന്നെ ഒരു ചൊയക്ക് നല്ല മാറ്റം ഉണ്ടാവും നല്ല ഞ മ ആ റിങ് ഇറക്കി ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തോളം നല്ല മാറ്റം ഉണ്ടാവും. വെള്ളത്തിന്റെ നമ്മളെ സാധ പണ്ടത്തെ വെള്ളത്തിന്റെ അതേപോലെ റിങ്ങിന്റെ മുന്നത്തെ വെള്ളം റിങ്ങ് ഇറക്കി കഴിഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ആ പണ്ടത്തെ വെള്ളം നമുക്ക് കിട്ടൂല കാരനം മറ്റത് മണ്ണും വെള്ളായിട്ടുള്ളൊരു ബന്ധണ്ട് ഇത് സിമെന്റു വെള്ളു ആണ്
അങ്ങനെണ്ടല്ലേ ഇപ്പന്തായാലും കൊറച്ച് ആ ഒരു ടെയ്സ്ണ്ടാവൂല ഈ സിമെൻ്റിൻ്റെ ഇതിന്റെക്കെ
അയിൻ്റെമല് ഒരു ഓയില് തേക്കൂലേ റിങ്ങ് ഇറക്ക റിങ്ങമല് അയിന്റതായതുകൊണ്ടാണ് വേറൊരു ടേ‌സ്റ്റാണ് വെള്ളത്തിന്
ആഹ് പക്ഷെ റിങ്ങ് ഇറക്കാന്ന വെള്ളം ഉണ്ടാവൂല ഞങ്ങക്ക് ഞങ്ങക്ക് ആകെ രണ്ട് റിങ്ങ് വെള്ളത്തമലാണ് നാല അപേക്ഷിച്ച അതന്നെ ഇപ്പൊ കയ്യുന്നില്ല മട്ടിലാണ്
ആ
അപ്പൊ റിങ്ങറക്കാഞ്ഞാ തീരി വള്ളണ്ടാല്ലാന്ന് പറഞ്ഞിട്ടാണിറക്കിയത്
അവിടിപ്പു കരണ്ടിണ്ടോ
ആ കരൻ്റിണ്ട് മോള് ദാ റോട്ടിമേലൊക്കെ പന്തൽച്ചാ മയല്ലേ മയത്തെ കളിച്ചൊക്കെ വന്നിട്ടിണ്ട്
ഏഹ്
ഓനെ ഞാൻ ആദ്യം പിടിച്ച് കേറ്റി ഓനന്നിട്ട് ബെർച്ചിട്ട് എന്തെങ്കും ചൂടുളളന്തെങ്കിലും തിന്നണ്ടേ അപ്പൊ അവില് വെള്ളത്തിലിട്ടാണേക്ക് കൊറച്ച് ചുടുവെള്ളോം പാർന്ന്കൊടുത്തു നമ്മടെ ചുറ്റുവട്ടത്തില് എല്ലാ മക്കളും എറങ്ങീട്ടുണ്ട്
ആഹ് എല്ലർക്കു ഈ വേനൽത്ത് മയ ഇപ്പം രണ്ടുമൂന്നീസായിട്ട് ഇങ്ങനെ ചെറിയൊരു മഴ പോലെയാണല്ലേ ഈവനിങ്ങില്
ഞമ്മള് ഈ ഒരു മയക്കേ ഞാ മക്കളെ കുളിപ്പിക്കോളൂ പിന്നെമ്മള് മയത്തിക്കീറക്കൂലല്ലോ ഏഹ് ഇതിപ്പോ ചൂടോണ്ട് മക്കക്കും പൂതി
ഇണ്ടല്ലോ ഈ മെയ് പൗതിയവുമ്പോത്തേന് ഇടവം തൊടങ്ങൂലോ അത് കയിഞ്ഞഞ് മയണ്ടാകല്ലോ മെയ് പകുതിയാല്
ഞാനങ്ങ ഇടാതൊടങ്ങിയ പിന്ന മായന്നെയായിരിക്കും
ആഹ്. ജൂണൊന്നാകാ നിക്കണ്ട എന്നൊക്കെ പറയിണ്ട്
ആഹ് അഹ് ഈ സ്കൂൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായി
ആ ഇനിയിപ്പോ